ആഹ് എന്തൊക്കെണ്ട് വിശേഷം? ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്.
നമ്മള് പറയ്ണേന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറയാൻ പറ്റോ അതോ പുതു പറഞ്ഞാ നമ്മള് പറ്റും ആഹ് അപ്പൊ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ അ ങ്ങനെ അപ്പൊ ഞാൻ എനിക്കറിയാത്ത ഒരു ഏഹ് റെസിപ്പി താങ്കളും പഠിപ്പി ചൂ താങ്കൾക്ക് അറിയാത്ത ഒരെണ്ണം ഞാനും പഠിപ്പിച്ചു. നമ്മള് ഭയങ്കര ഒരു ഏഹ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ട്
അതെ. പിന്നെ ഈ വടുവ പറഞ്ഞ സംഭവം അറിയോ
ബടുവാ
ആഹ് ആഹ് അത് നമ്മള് വഴുതനങ്ങ വെച്ചുണ്ടാക്കുന്ന സംഭവാ
ആഹ്
ഉം നമ്മള് വഴു പച്ച വഴുതനങ്ങ ഇല്ലേ അതും മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മള് വേവിച്ചെടുക്കും വേ ആഹ് പച്ചമൊളക് എന്നിട്ട് വേവിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അത് മിക്സിയിലിട്ട് അരച്ചിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കും
ഓക്കേ
ആഹ് എന്നിട്ട് അതിനകത്ത് നമ്മൾ അരിയിൽ അരി വറുത്തിട്ട് നമ്മള് പൊടിച്ചെടുക്കൂല്ലേ അങ്ങനെ പൊടിച്ചെടുത് ആഹ് എന്ത് അരിയാണെങ്കിലും എന്തോ അത് എന്നിട്ട്
രി അന്നേരം നമ്മള് മ് ഡയറക്റ്റായിട്ട് വർത് ഏഹ് ആഹ് അരി വർ ത്ത്ട്ട് പൊടിച്ചെടുക്കുന്നു ഓക്കെ ആഹ് ശരി മനസിലായി ആഹ് ആഹ്
ഈ ഇതിന് പേസ്റ്റിനകത്തിട്ടിട്ട് നല്ലോണ്ണം കൊറച്ച് ജീരക ഇടാണെങ്കി ആ ചൊവ കിട്ടുട്ടോ. എന്നിട്ട് ജീരകം ആഹ് ച്ചതും ചെയ്യുക. അതും കൂടി ഇട്ടിട്ട് ഈ പൊടി ഇങ്ങനെ ഇട്ടിട്ട് അയിന്റെ ഒരു ഉണ്ടയാക്കാൻ പരുവ ത്തിലാക്കീട്ട്
ഹാ
ചെറിയ ചെറിയ ബോളുകൾ ആക്കിട്ട് നമ്മൾ എന്താക്കും ഒണക്കാൻ വെക്കും. ഒണക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്
നമ്മളിങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ ഷേഡ് വരും. ഉം ഒണക്കാൻ വെക്കുന്നത് വെയിലത്താണോ നമ്മൾ ഒണക്കാൻ വെക്കണേ ആഹ്
വെക്കാ. ആഹ് വെയിലത്തൊണങ്ങിയിട്ടില്ലങ്കി നമ്മളീ അടുപ്പിന്റെ സൈഡിലൊക്കെ വെച്ചി ട്ടിങ്ങനെ ഒണക്കും. ആഹ് എന്നിട്ട് എന്താക്ക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽക്കീ വടു
ഈ ബടുവാ ഒരു നാലഞ്ചണ്ണം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടുമിങ്ങോട്ടും ആക്കുമ്പത്തേക്കും അതൊര് ബ്രൗൺകളറായി വരും. ഉം
എന്നിട്ട് അതെടുത്തിട്ട് ചോറിൻ്റൊപ്പവും കഞ്ഞീക്കൊപ്പവും ഒക്കെ കൂട്ടാ.
ആഹ് അത് അതും കൊള്ളാം ആദ്യമായിട്ട് കേക്കുന്നു.
രണ്ട് അതും നല്ല ടേസ്റ്റുള്ള സംഭവാ
ആഹ് എല്ലാം ഈ വറുത്ത അല്ല ഒണക്കി വർ ത്ത് സൂക്ഷിച്ച് വെക്കുന്നതാണ്. അതെ. ഉം
സേയ്ഫ് ആണ്
ആഹ് എൻ്റെ എൻ്റെ ഉമ്മാടെ വീട്ടിലാണെന്നുണ്ടെങ്കി കൊറേ വഴുതനങ്ങ ഉണ്ട്. അപ്പം ഇവിടെ ആർക്കും അങ്ങനെ ആഹ് വഴുതനങ്ങ വലിയ ഇഷ്ടവില്ലാ ത്തോണ്ട് ഞങ്ങളങ്ങനെ കൊണ്ടുവരാറൂല്ല ഉണ്ടാക്കാറൂല്ല. ആഹ്. ഇനി ഇതേ പോലൊക്കെ ചെയ്തോ. ഇത് പോലെ ചെയ്തോക്കാം. വഴുതനങ്ങ പച്ചമുള ക് ഉപ്പ് ഉപ്പിടണ്ടേ? ആഹ് ഉപ്പ്ടണം. ആഹ് വഴുതന ങ്ങ, പച്ചമുളക്, ഉപ്പ്, അരി ജീരകം അരിപ്പൊടി അരി വറുത്ത പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് ബോളക്കാൻ ഭാഗത്തിനള്ള ആഹ് ഒരു പാകത്തിന്
ആഹ് എന്നി്ട്ട് അതിങ്ങനെ ഉണ്ട ഉണ്ട ആക്കി
എന്തോ എന്തോരം വലിയ ഉണ്ടോ നെല്ലിക്കയുടെക്കെ വലുപ്പത്തിലണോ അതോ അതിലേക്കാള് കുഞ്ഞിയുണ്ടാ ഓക്കേ
ന്താന്ന് പറഞ്ഞല് നമ്മളെന്താ പറയാ ഒരു ചെറിയൊരു എന്തപ്പൊ പറഞ്ഞ എന്താ ത്തിതോ ഉം ഉം അതിന് കുറച്ചും കൂടി വലുപ്പംവേണം ഏകദേശം നമുക്ക് ഒന്ന് ആഹ് ഒരു വായില് വെക്കാൻ പാകത്തിലുള്ളര് വലിപ്പം
ആഹ് ആഹ് ആഹ് ആഹ് ഇച്ചിരി വ വലിയ വലുപ്പമാകുമ്പോഴത്തേക്ക് അതിന്റെ ഉള്ള് ഉണങ്ങി വരാൻ ഭയങ്കര സമയ എടുക്കും
അപ്പൊ അതിന്റെ രീതിയിലൊണ്ട് ഇത്
ഉം ഉം ഉം ഒണ ഒണ
ആ നെല്ലിക്കന്റെ ഇടുത്തെ കുരു ഇല്ലേ
ആഹ് ഹ ഹ അത്രയും വലിപ്പം അപ്പൊ ആഹ് കൊറ ക്ഷേ ഇതും കൊണ്ട് ഒരുപാട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പയ്യെ ആഹ് എണ്ണയിലിട്ട് വറു ത്ത് കോരണ്ട ശാലോ ഫ്രൈ ചെയ്തെടുത്താ മതി
ഇ അങ്ങോട്ടും ഇങ്ങോട്ട് ആകുമ്പത്തേക്ക് ഒരു ബ്രൗൺ നിറ ആയിട്ട് വരും അപ്പ നമ്മള് എടുക്കണം കറപ്പിച്ചാലു ഒരു ക പ്പുണ്ട് പക്ഷെ ബ്രൗൺ നിറാണെങ്കിൽ ആ ഒരു അടിപൊളി ടേസ്റ്റാ എന്താ പറയാ നമ്മള് വേറെ എന്തോ സാധനം തിന്നത് പോലണ്ടാവും
ആഹ അപ്പൊ ഈ നമ്മള് വഴുതനങ്ങ നമ്മള് വേവിക്കണത് ഏഹ് വെള്ള ലിട്ടിട്ടാണ് വേവിക്കുന്നത് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ആ വെള്ളത്തെ പാടയാണോ നമ്മള് മിക്സിയിലിട്ട് അടിക്കണേ
ത് നമ്മൾ ആ കോരിട്ട് ജസ്റ്റ്ന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറി വരുന്ന ടൈമിൽ എടുത്തിട്ട് അരക്കണം ആഹ്
ആഹ് ഹാ ഹാ ആഹ് അപ്പം അപ്പൊ അന്നേരം അതിന്റെ തൊലിയും കൂടെ അരഞ്ഞു വരുമോ
ആഹ് തൊലിയും കൂടി അരഞ്ഞു വരണം തൊലി ഉണ്ടെങ്കില് പ്രശ്ന ഇല്ല പ്രശ്ന ഇല്ല തൊലി ഉണ്ടെങ്കിലും
ആഹ് ആഹ്
ഉം
കാരണം അതിന്റെ തൊലി ഒരു ഇച്ചിരി ഒരു പ്ലാസ്റ്റക് പോല ഇരിക്കണം
ആഹ് അത് പിന്നെ പ്രശ്നില്ല അതിങ്ങനെ അരഞ്ഞു വരുമ്പോ ചെറിയ ചെറിയ ബോളി ഉള്ളിലൊക്കെ ഇങ്ങനായി വരുമ്പോ വ
ആഹ് ഉം മക്കൾക്ക ഒന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കാം ഇങ്ങനെ ഈ വറപൊരി സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ
നമ്മളീ ഞാൻ സ്കൂള പോകുന്ന ടൈമില് ഈ ചോറിന്റെപ്പ ഇങ്ങനെ തുറമാനയും ഈ വടുവ് വെച്ച് കിട്ടിത് സ്കൂളിൽ പോയിട്ട് ആ അത് കൊണ്ടോന്ന എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ള പക്ഷെ ഒന്നും എനക്ക് കിട്ടലില്ല
ആ ഫ്രണ്ട്സ് ഉണ്ടാവുല്ലോ കൈട്ട് വരാനായിട്ട് അതെല്ലായിടത്തും ഉണ്ടാവും
ആഹ്
ആഹ് ഇവിടെ പിന്നെ അതുമാതിരി തന്നെ മാ മാങ്ങ വെച്ചിട്ടുള്ള മാമ്പഴം വെച്ചിട്ടുള്ള വേറൊരിതാണ് ഇങ്ങനെ മാമ്പഴം ഇങ്ങനെ പരത്തി തിരിയാക്കി എണ അത് ആഹ് അറിയാവോ
ഇല്ലില്ല നമ്മളി മാങ്ങ വെച്ച് ട്ട് എങ്ങനെ എനിക്ക് മനസ്സിലായിട്ടില്ല ശർക്കര ഒഴിച്ചിട്ട് ഇതാക്കുന്നണോ
ക്കര വെച്ചിട്ട് അതിൻ്റെ മാ മാ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ച ക്കടെ പൾപ്പ് പോലെ തന്നെ മാമ്പഴത്തിന്റെ പളൾപ്പ് എടുത്തിട്ട് ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ആഹ് പായലോ അല്ലെങ്കിൽ ഒരു നേരിയതായിട്ടുള്ള ഒരു തുണിയിലോ അത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നല്ലായിട്ട് തിന്നായിട്ട് വളരെ നേർമയായിട്ട്ള്ള രീതില് സ്പ്രെഡ് യ്യണം. അന്നിട്ട് അത് വെയിലത്ത് വെച്ച് ഇതുപോലെ ഉണക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചെറിയ ചെറിയ തീരികളായിട്ട് ഇങ്ങ് നമ്മളിങ്ങനെ റോള് യ്തെടുക്കണം. ആഹ് അത് അതെന്തോ ഞാനും ഉണ്ടാക്കിയിട്ടില്ല ഞാനിങ്ങനെ കണ്ടത്തേയുള്ളൂ. ആഹ് അതിങ്ങനെ ഒരു സ്നാക്ക് ആയിട്ട് നമ്മുക്കിങ്ങനെ കഴിക്കാം.
ആ ഞാൻ കേട്ടിട്ടില്ല. ഇനിചെയ്ത് നോക്കണം.
ആഹ്
പിന്നെ മാ എന്റെ ഉമ്മാമ്മ മാങ്ങ വെച്ചിട്ട് വേറെ സംഭവം ഉണ്ടാവും. നമ്മൾ പഴ ട്ട് വാങ്ങില്ലേ അതിന്റെ നമ്മൾ ആ ചെനഭാഗം ചെത്തി കളഞ്ഞിട്ട് വേവിക്കും വെള്ളത്തിൽ കുറച്ച് വെള്ളത്തില് വേവിക്കും. എന്നിട്ട് അത് വെന്ത് വരുമ്പോ അതിലിട്ട് നമ്മള് ശർ ശർക്കര ഒഴിക്കൂ എന്നിട്ട് പിന്നെ തേങ്ങാപ്പാലു കൂടി ഒഴിക്കുംഅതില്. എന്നി അത്ങ്ങനെ ഊറ്റിെടുത്തിട്ട് നമുക്ക് തിന്നാം അത നല്ല ടേസ്റ്റ് അത്
ചുമ്മാ അത് തന്നായിട്ട് കഴിക്കും
ആഹ് ആ മാങ്ങയുടെ തൊലിയെടുത്ത് നമ്മുക്ക് കഴിക്കാം അപ്പം. ഉള്ളിലൊക്കെ ഇങ്ങനെ മധുരൊക്കെ കേറിയിട്ട്
ച്ചേറി
വണ്ടിയും ഒത്തു കേറിട്ട്
ഒരു നല്ലൊരു ടേസ്റ്റ്.
ഓ ഈ ഉമ്മാമ്മ ഓരോന്ന് ഉണ്ടാക്കി വരുമ്പോ ഞമ്മളും കാണ.
പിന്നെ അവരുണ്ടാക്കുന്ന ഒരു ടേസ്റ്റും നമ്മൾ ഉ ണ്ടാക്കുമ്പോ അത്രയും വരില്ല. അവരുടെ ഒരു ആഹ് അവരുടെ ഒരു കൈ പുണ്യം ഭയങ്കരമാണല്ലോ. അവിടെ ഇപ്പോഴും മഴ പെയ്യുണ്ട്?
ആഹ് വെയിലോടിക്കലുണ്ട്.
നല്ല ശക്തമായിട്ടുള്ള മഴയാണെന്ന് തോന്നുണുല്ലോ?
ഇപ്പൊ ശക്തി ആദ്യം നല്ല മഴയുണ്ടിനു ഇപ്പോ എന്തോ ഒരു മീഡിയം ആ രീതിയില്.
ആഹ്
ഇനി ഇപ്പം വെള്ളം കയറോന്ന് അറിയില്ല സാധാരണ ഇവിടെ നല്ല മഴയുള്ള ടൈമില് വെള്ളം കേറലുണ്ട്. ആ മേലെ താഴെ ട്ട് പുഴയാ ഞങ്ങള് വയലിന്റെ അക്കരയും-
നല്ല ഭംഗിയുള്ള സ്ഥ
അ അ തെഎന്റെ വീടിന്റെ തൊട്ടിപ്പുറത്തെ സൈഡില് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഓ കൊള്ളാം കൊള്ളാം.
ഒരു ഗ്രാമം അതുപോലെ തന്നെ പറയാം.
അപ്പൊ നീന്താനൊക്കെ നന്നായിട്ട് അറിയായിരിക്കുല്ലോ പുഴയിലൊക്കെ?
സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാ ഞാൻ നീന്തലില്ല.
അയ്യോ ചെറ റുപ്പം തൊട്ടേ ഇത്രയും പുഴ. രണ്ട് മേളിലും താഴെയും പുഴയാണ്. അയ്യോ അത് എപ്പഴായിരുന്നു ചെറുപ്രായ
ആഹ് ഈ നമ്മൾ ഈ പുഴയിലൊക്കെ ഈ മണൽ കോരി വെക്കുവല്ലോ?
ആഹ് ആർക്കെങ്കിലും അറിയില്ലായിരുന്നു. ഞാനീ ഈ ആവേശം കുടിട്ട് കോരയത് അറിയില്ല എടുത്ത് ഒറ്റരു ചാട്ടം അങ്ങ് ചാടി. അയ്യോ അത് എത്ര പ്രായം ഉണ്ടായിരുന്ന സമയത്താ?
ഞാനൊരു നലില് ആ ടൈമില് പഠിക്കുന്ന ടൈമില്.
ആഹ് ഹാ ഹാ കൂടുതൽ ആരെങ്കിലുഒക്കെ ഉണ്ടായിരുന്നോഅന്നേരം?
അന്നേരം ഒരു താത്ത അവിടെ തിരുമുന്നുണ്ട് ആഹ് താത്ത ചാടി എന്നെ പിടിച്ചിന്ന്
അയ്യോ അതോണ്ട് രക്ഷപ്പെട്ടു
ഇല്ലേ ഞാൻ യാങ്ങ് പോയല്ലെ
അമ്മേ ആഹ് അപ്പൊ അത്രയും ചെറുപ്പത്തില്ല് ഒരു പേടി വന്നത് കാര് രണം പിന്നെ എറങ്ങാൻ പേടി ആരും പിന്നെ നിർബന്ധിച്ചിട്ടൊന്നും ഫ്രിണ്ട്സ് ആരു ഒന്നും നിർബന്ധിച്ചിട്ടൊന്നുല്ല വാ നമുക്ക് പോവാം നിന്റെ പേടി ഞങ്ങൾ മാറ്റിത്തരാന്നൊന്നും ആരും പറഞ്ഞട്ടൊന്നുല്ല
ആഹ് അത് ഒരുവട്ടം ഇല്ലേ എന്റെ കസിൻസ് ഓക്കേ വന്നാ ടൈമില് നമ്മള് ഇപ്പൊ വീടിന്റെ അടുത്ത് തന്നെ മൂന്ന് പൊഴ മൂന്ന് ഭാഗങ്ങളുണ്ട് അതിന് മൂന്ന് വേറെ വേറെ പേരുകളാ പറയാ പൊഴേന്റെ
ആഹ്
അതിൽത്ത് ഒരു വൈസമ്പൽത്ത്ന്ന് പറഞ്ഞ ഒരു പോഴെണ്ട് അവിടെ കസിൻസ് സൊക്കെ വന്ന ടൈമില് ഞാൻ ജസ്റ്റ് ഒരു മൂലക്ക് ഇങ്ങനെ ഇരിക്കുവായിരുന്നു
ഉം
വെള്ളത്തിൽ തന്നെ നമ്മള് ഇങ്ങനെ നിക്കുവല്ലോ നീന്താതെ ആ ടൈമില് എന്റെ കസിൻ വന്നിട്ട് എന്നെ പിടിച്ച് മുക്കി ആഹ് സ്ഥലങ്ങളാണ്
ഉം
കൊറച്ചങ്ങോട്ട് പോയാലായാണ് നമുക്ക് കുട്ടിയാക്ക് നീന്താനുള്ള ഒരു സ്ഥലംണ്ട് പക്ഷേ ട്ടയിന്റെ അപ്പർത്ത് പോയാല് വല്യെ ആൾക്കർക്ക് നീന്താൻ പറ്റിയ രീതിയില് അതില് ഞാന് ആഹ് നല്ല ആയോണ്ട് അതായത് തഴോട്ടേക്ക് ഇങ്ങനെ പോവും എന്നിട്ട് ഞാനിങ്ങനെ സെയ്‌ഡിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ എന്റെ കസിൻ വന്നിട്ട് എന്താ കെന്നെ വെള്ളത്തിലേക്ക് മുക്കി മുക്കി അതില് കൂടുതൽ പേടിയായി
ഹാ
പിന്നെ എനിക്ക് ശ്വാസൊന്നും കിട്ടില്ല കണ്ണൊക്കെ എങ്ങനെ പുറത്തേക്ക് തള്ളിവന്നിറ്റ്ന്നു ആ ടൈമില്
പ്പൊ രണ്ട് എഹ് സംഭവങ്ങൾ അങ്ങനെ പ്പൊ ജീവിതത്തിൽ ഇണ്ടായിട്ട്ണ്ട് തെ അന്ന് വെള്ള
ഞാന് തോന്നിട്ട്ണ്ട് ഞാനീ ഈ വണ്ടർലേലൊക്കെ പോകുമ്പോ സ്വിമി പൂളിന്റെ മൂലക്ക് ഇരിന്നിങ്ങനെ കൈയിട്ടടി ടിക്കും ന്നല്ലാണ്ടെ നീന്താനൊന്നും പോവുല്ല അത്പോലെ തന്നെ സ്കൂൾ ടൂർന്റെ ടൈ ഷിപ്പില് പോയ ടൈമില് അങ്ങനെ തന്നെര്ന്നു
ആഹ് വെള്ളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കേം പേടിയാണ്
പേടി ഭയങ്കര പേടിയാ
പയ്യെ പയ്യെ ഇപ്പം വീടിൻന്റെ അത്ര അടുത്താകുമ്പോഴത്തേക്കും ഏകദേശം ഏഹ് അപകടങ്ങൾ കുറവുള്ള ഏരിയ ഏതാണെന്നും അപകടം കൂടുതലുള്ള സ് സ്ഥലങ്ങളേതെന്ന് അറിയാലോ അപ്പൊ ആ കൊറവുള്ള സ്ഥലങ്ങൾള് പയ്യെ ഫ്രണ്ട്സിന്റെ എടുത്തോ അല്ലെങ്കിൽ വീട്ടുകാരുടെക്കെ കൂടെ പോയിരുന്നിട്ട് കൈ കയ്യ് കാലൊക്കെ ഇട്ട് ഒന്ന് ഏഹ് ആട്ടി കൈയ്യൊക്കെ ഒന്ന് കൊ തൊട്ട് ഒന്ന് ബയങ്കര ഒന്ന് നമ്മളെ സൊ സ്വയം ഒന്ന് സമാധാനിപ്പി ച്ച് നമ്മൾടെ മനസ്സിനൊരു ന്നോക്കെ യാവുന്ന സമയത്ത് പയ്യ ഇറങ്ങി നോക്കി അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അതൊന്ന് മാറ്റിയെടുക്കാൻ നോക്കാ
അതെ ഇനി ഇനി ചെയ്തോക്കണം എന്താ വെച്ചിട്ടുണ്ടെല് ഈ കൊറഞ്ഞ വെള്ളം എന്ന് പറയുന്നത് ഈ ഇച്ചിമുള്ള കുട്ടിയമാർക്ക് കുളിക്കാൻ പറ്റിയതാ
ആവോ അതപ്പൊ പ്പൊ നമ്മളെ കൊണ്ട് പറ്റൂല ആഹ് എന്നാലും അവിടെ കൊറച്ച് നേരം എറങ്ങി കഴിയുമ്പത്തേക്കും നമുക്ക് തോന്നോല്ലോ ആഹ് കൊഴപ്പഇല്ല ഒരു കോൺഫിഡൻസ് ഒക്കെ ആവൊല്ലോ
ഉം ഉപ്പച്ചി നീന്തല്ല് പടിപ്പിച്ചെരാന്നൊക്ക എപ്പഴും പറ പക്ഷെ നികെന്തോ പേടിയാ
ഓരൊക്കെന്ന് പറയാണെങ്കില് മരത്തിന് മേലെന്നൊ ട്ടൊരു വള്ളി വെച്ച് ചാടിട്ട് തലകുത്തി മറഞ്ഞിട്ടൊക്കെ തായെ വിക്ന്ന ആൾക്കാരാ ഇൻക്കതൊക്കെ പേടിയാ
ആഹ് അപ്പങ്ങെനെ കാണുമ്പോ ഒരു ആഗ്രഹൊക്കെ തോന്നുല്ലെ ഇതുപോലോക്കെ എനിക്കും ചെയ്യണം എന്നുണ്ടെന്ന് പ്പ തോന്നൂലെ
ചെയ്യണന്നൊക്കെ നല്ല ആഗ്രഹണ്ട് പക്ഷെ പേട്യാ അയ്യോ
അത് കൊള്ളാം
ഉം
അപ്പ നമ്മൾടെ രണ്ടാമത്തെ പത്ത് മിനിറ്റും കംപ്ലീറ്റായി.
യാ സെറ്റ് ഇനി നാളെ വിളിക്കാം ഓക്കെ ഓക്കെ ബൈ
ബായ് പൈസ കിട്ട്